ഉം കേൾക്കാനില്ലേ
കേക്കാന്പറ്റുന്നുണ്ടോ
അതെ കേൾക്ക്ന്ന്ണ്ട്
ആ ആ് ആ ആ എന്തെട്ക്കാവര് സുഖായിട്ടിരിക്കുന്നു എന്തെ എന്തക്കെയ്ണ്ട്
ഉം എന്തക്കെവിടെം സുഖം സുകായ്ട്ടിരിക്കുന്നു ഫുഡൊക്കെകഴ്ച്ച് കിടക്കാനുള്ളപൊറപ്പാടിലാണ് നിങ്ങെളെന്താ ഫുഡൊക്കെ കഴിച്ചോ
അതെ ആ ഞാൻ ഫുഡൊക്കെകഴിച്ചു ഞൻ ഫുഡ്കഴിച്ചോണ്ടിരിക്കുമ്പഴാ ഒരു ന്യൂസ്കണ്ടത് അത് ഈ കുട്ടിഅൾടെ അതായത് ഞാനീ ഇങ്ങനെ സ്ക്രോൾചെയ്ത്പോയപ്പകണ്ടതാ ഫോണില് നമ്മൾ സ്ക്രോള്ചെയ്ത് പോവല്ലേ അപ്പം ആ ഇങ്ങനെ കണ്ടഒരുന്യൂസാട്ടോ എട്ടാംക്ലാസ്സില് എട്ടാംക്ലാസിൽപഠിക്ക്ന്ന ഒരു പെൺകുട്ടിയാ അവള് അവളമിസ് മിസ്സിംങ്ങാന്നുംപറ്ഞ്ഞിട്ടാണ് ഫസ്റ്റില്ആ കൊച്ചനെ മിസ്സിങ്ങാണ്ന്നും പറഞ്ഞിട്ടാണ് ന്യൂസ്ആദ്യം പിന്നീട് വന്നന്യൂസ്ന്ന് വെച്ചാല് കുഞ്ഞിന്റെമൃത്ദേഹം ക കണ്ട്കിട്ടിന്നും പറഞ്ഞിട്ടാ അപ്പൊ ഇവര് പോലീസ്കാർവന്നു അപ്പൊ സ് ഒക്കെവന്ന് ബോഡി എടുത്തിട്ടത് അപ്പം വന്ന് ആ എല്ലാരുഇങ്ങനെ എന്താ കാരണം റീസണെന്നറിയണമല്ലോ ഇനി ആരെങ്കിലുഅങ്ങനെ ചെയ്തപ്പഴാണത്ര അറിയുന്നത് കുട്ടി ആത്മഹത്യ യ്ത എന്താ റീസണ ന്നറിയോ എന്താ റീസൺ ന്ന് വെച്ചാല് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പം അറിയാലോ എല്ലാ ര കൈയ്യിലും മൊബൈൽഫോണുണ്ട് കൊച്ചുപിള്ളേരെ എല്ലരുടെ കയ്ൽ മൊബൈ ഫോണുണ്ട്
അതെ അതെ എല്ലാരെ ഫോൺ
ഈ കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടില് ഒരു കൊറിയൻ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്ന ത്ര
ആ ആ
അപ്പൊ ഇവര് ഇ ഇപ്പ എല്ലാരും കൊറിയൻ ബോയ്സ് ബി ടി എസ് ആർമിന്ന് പർഞ്ഞ് നടക്കല്ലേ അപ്പൊ ഈ കൊറിയൻ ബോയ് കൊറിയൻ ബോയി അതായത് ബോയ് ഫ്രണ്ട് അ് അ് ഈ കുട്ടി മരി ക്കുന്നന്റെ രണ്ടൂസം മുമ്പെങ്ങാണ്ട് മരിച്ചെന്നും പറഞ്ഞിട്ട് കുട്ടിക്ക് ന്യൂസ് വന്നു പോലും ഇൻഫോർമേഷൻ കിട്ടി അപ്പം ബോയ് ഫ്രണ്ട് മരി ച്ചിലെ അപ്പൊ പിന്നെ താ നെന്തിനാ ഇവിടെ ജീവിച്ചിരിക്കുന്നെന്നും പറഞ്ഞ് ആ കുട്ടി ആത്മഹത്യ യ്ത് മൻസ്സിൽ അതെ ആർക്ക് പോയി
ൻക്ക അതെന്നെ ഹെ അതൊന്നും മനസ്സിലാക്കാൻള്ള കപ്പാസ്റ്റ്യൂരിറ്റില്ലേ
അല്ല ഒരട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അന്നിട്ട് അതിര് വെല്ല്യ രസന്താന്നറിയാ മോ ഈ കൊറിയൻ ബോയ് മരിച്ചെന്ന് പറഞ്ഞില്ലേ ഈ കൊറിയൻ ബോയ് ഫ്രണ്ട് അത് ശെരിക്കും കൊറിയക്കാരനല്ല വേറെഏതോ ആൾക്കാരാ ഈ കൊച്ചിനെ പ റ്റി ക്യായിരുന്നു
പറ്റിക്കായിരുന്നു അതൊന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇപ്പത്തെ പിള്ളേർക്കില്ലേ മനസ്സിലാവൂല്ല ഒക്കെ ഫോണിനടി റ്റല്ലേ
അത് അത് മാത്രല്ല ഒരു കാര്യൊ ണ്ട് നമ്മള് എത്രയാണെന്ന് പറഞ്ഞാലും പിള്ളേരെ തന്നെ കുറ്റം പറയാനും പറ്റില്ല പേരൻറ്സ് ഒന്ന ടയ്ക്ക് ചെക്ക് ക്കെയ്യാലോ ഒരിട്ത്തൊരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു നമ്മൾ എന്തോരം ന്യൂസ് കാണുന്നു സോഷ്യൽ മീഡിയ യു ആ ഏ എത്രയോ പേര് ചിലപ്പം ചില ഈ സോഷ്യൽ മീഡിയം കൊണ്ട് നല്ലതും ഉണ്ട് മോശവും ഉണ്ട് പക്ഷെ ഈ കുഞ്ഞു പിള്ളോരൊക്കെ നമ്മളെ എത്രയാന്ന് പറഞ്ഞാലും നമ്മളൊന്ന് മോണിറ്ററ് ചെയ്താൽ ഈ മൊബൈലിന്റെ യൂസേജ് കൊണ്ട് നമ്മക്ക് ഒന്ന് യൂസ് ഈ യൂസേജ് നമ്മളൊന്ന് മോണിറ്റർ ചെയ്താൽ ഒരു പരിധിവരെയൊക്കെ പിള്ളേരെ നമ്മുക്ക് ഇത് ചെയ്യാൻ പറ്റും റ്റും ഒന്ന് കണ്ട്രോൾ ചെയ്യാനൊക്കെ പറ്റും
ആ ആ ആ ആ കണ്ട്രോൾ ചെയ്യാനൊക്കെ പറ്റും ശ ശെരിക്കും കുട്ടി കുട്ടികള തന്നെ വേണം ഓരൊക്കെ ഓരെക്കെ ഡിലീറ്റ് ആക്കാൻ നമ്മക്ക് കണ്ടുപിടിക്കണേ കൊറച്ചു ബുദ്ധി വേണം അമ്മമാർക്ക് അതില്ലങ്കി നടക്കത്തില്ല
അത് മാത്രോ ഇപ്പ ആണേ ജെൻസിന്നും പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടില്ലേ ജെ ജെൻസിടെ നമ്മുടെ എന്താണോ സ്ലാങ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ കൊറെ സ്ലാങ് ഒക്കെ ഞാൻ എന്നെ എനിക്ക് ചിലപ്പോഴും ശരിയാണ് ഇവര് പറയുന്നു ഒരു നയന്റി നയന്റി സെവന്ന് ശേഷോ നയന്റിൻ നയന്റി സെവന്ന് ശേഷം ഉള്ളവരാണത്ര ജെൻസിന്ന് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ പല ഈ ടൈപ്പിൻ വാക്ക് മക്കളും നമുക്ക് മനസിലാവത്തില്ല എന്താ സ്‌കിബിടി പൂക്കി ഇതൊക്കെ ഇതൊക്കെ എനിക്ക് മനസ്സിലവാഞ്ഞിട്ട് ഞാൻ ഞാനെന്താ ചെയ്യാന്നറിയോ ആന്ന് പണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു പണ്ട് മറ്റേ മഗ്ലീഷ് ശരണം മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇപ്പൊ ഇത് മാറിട്ട് ജെൻസി സ്ലാങ്ങ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ
ക്കന്നെ വേണം
മനസ്സിലാകണങ്കിൽ അത് തി നമ്മ ഇനി ഇപ്പം പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലായിരുന്നോ മറ്റേ ഹിന്ദിയൊക്കെ പഠിപ്പിക്കൊല്ലോ ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ ഭാഷ പഠിപ്പ അതുപോലെ പഠിക്കണ്ട അവസ്ഥയാ അതെ അന്നിട്ട് ഞാനാണെ എനിക്ക് വരുന്ന ഒന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ഞാന് ഇത് കൊണ്ടുപോയിട്ട് ഒന്നെങ്കി ജെമനിൽ ഇട്ട് നോക്കും അല്ലെ ഗൂഗിളി ടൈപ്പ്
ആ ആ ആ ഹാ എന്തണുള്ള സംഭ അപ്പൊ പറയണെങ്കിൽ മനസ്സിലാവന വണ്ടേ അ പിന്നെ അങ്ങനെയൊക്കെ സെർ ചെയ്ത് നോക്കന്നെ അല്ലാും ഇപ്പ എന്താ ചെയ്യണ
അനിപ്പം ഇപ്പൊ ഈ ഒരു ഈ ഒരു ട്രെൻഡ് ഓക്കെ ഇനി ഉള്ള കുഞ്ഞു പിള്ളേർ വളർന്ന വരുല്ലോ കുഞ്ഞ പിള്ളോര് വളർന്ന വരുമ്പോ അവരുടെ സമയത്ത് ഏത് ഭാഷയായിരിക്കുന്ന തമ്പുരാൻ അറിയാം
അതെ അതന്നെയാണ് ഓ ഓരോ കാലഘട്ടത്തിന അനുസരിച്ച് ഓരോ ഭാഷ കൊണ്ട് കൊണ്ടുവരന്നെ അതെല്ലാ രീതിയും കൂടെ ഇപ്പ നമുക്ക് മനസ്സിലാവണ്ട്
അതെ ഞാനണ കുഞ്ഞനാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഈ ഫോൺ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ ഞാാനിങ്ങനെ നോക്കും എന്താണെന്ന് അപ്പൊ എന്നോട് പറയാൻന്താന്നറിയാമോ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ളരു സാധനത്തിൽ ഒളിഞ്ഞു നോക്കുന്നത് ശരിയാണോ ഇതെന്റെ പേഴ്സണൽ അല്ലേ അതെന്റെ പേഴ്സണൽ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് പ മേ ഇതെങ്ങനെ പേഴ്സണൽ ആാവും ഇതെങ്ങനെ പേഴ്സണല ആാവും നമ്മള മോണിറ്റർ ചെയ്യണ്ടേ നമ്മളെ മാതാപിതാക്കളല്ലേ അപ്പൊ നമ്മൾത് മോ പ്രിയ അല്ലാതെ പറ്റ ത് മോണിറ്റർ ചെയ്തല് അത് മോണിറ്റർ ചെയ്യുന്നത് ശരിയല്ല അത് പേഴസണൽ ആയിട്ടത് ഒളിഞ്ഞു നോക്കുക എന്ന അപ്പൊ അമ്മ പറയുമ്പം പിള്ളേരുടെ അടുത്ത് പറയാണെങ്ക പറയുംം ഇപ്പൊ ചേച്ചി കുളിച്ചു നോ കുളിച്ചുകോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് ഒളിഞ്ു നോക്കി അങ്ങി ഇരിക്കും ആ ഫീൽ ആണത് ഇത്രയ്ക്ക് പേഴസണല ആയി മൊ മോബയിൽ ഫോണ്
അതന്ന
നമ്മൾ എന്താ ചെയ്യാം നമ്മളാണെങ്കില് ഈ കുട്ടികളുടെ ഭാവിയെ ഓർത്തും നമ്മളാണെങ്കില് കുട്ടികളുടെ ഭാവിയൊക്കെ ഓർത്തിട്ട് നമ്മള് ചെയ്യും നമ്മൾ അറിയുന്നില്ല എന്തൊ കാര്യങ്ങ ഒരുപാട് ഒരുപാട് ചതിക്കുഴികളും ഉണ്ട് അതുപോലെ പക്ഷെ മൊബൈലില് ഉപയോഗം കൊണ്ട് നല്ല കൊണ്ട് കേട്ടോ കാരണം ഈ ന
ചെടീനനുസരിച്ചാണ് പിന്നെ മറിറ്റ്സ ഉണ്ട് ഡിമൊറിറ്റ് സുണ്ട്.. ഒക്കെന്ന ആഹ ആഹ അതെ
അതെ മെറിറ്റ്സ് മ
അങ്ങനെ തന്നെയല്ലേ നല്ല ക്യാരക്ടറ കൊണ്ടല്ല ചീത്ത
ഒണ്ടാവും ആർക്കും ആർക്കും നമ്മക്ക് പറയാൻ പറ്റത്തില്ല അതിപ്പം ഇഷ് പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പം നമ്മുടെ പേരൻറ്സ് ഒന്ന് അതൊന്ന് മോണിറ്റർ ചെയ്യുകയും അതിനെ കൃത്യമായിട്ടുള്ളത് നോ ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആകും കുട്ടികൾ എന്തിന നീ ഇതിന് വേണ്ടിയാണോ യുസ് ചെയ്യുന്നേ ശരി എങ്കി നീ ഇതിന് മാത്രം യൂസ് ചെയതാ പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യംന്ന് പറ ഇപ്പോഴത്തെ കാലഘട്ടത്തി കുട്ടികളുടെ അടുത്ത് നമുക്കൊന്നും
കസിൻസ് പറയാൻ പറ്റില്ല പറഞ്ഞ അങ്ങനെ തന്നെയപ്പോ ക്ക അവസ്ഥയെ ഇപ്പൊ നേരത്തെ ന്യൂസ് കണ്ടേരണമാതിരിയോ ഒക്കെ പിന്നെ ജീവം പോകുമ്പോളെ ആ ഇതിനായിരുന്നു എന്ന് പറയണ അവസ്ഥയിലാണ് ഓ
ആ അതെ ഞാനൊക്കെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഒമ്പത് പഠിക്കുമ്പോഴാ എനിക്ക് കീ പക്ഷെ എന്റെ കസിൻസിന്റെ കയ്യിലൊക്കെ ടച്ച് ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ ഒമ്പതാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എന്റെ കയ്യിൽ ആദ്യവായിട്ടൊരു മറ്റേ ടൈപ്പ് ചെയ്യുന്ന ഫോണില്ലേ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പണ്ടത്തെ നോക്കിയ അറിയാമോ അത് കളർന്നും പറഞ്ഞ് ട്ട് മറ്റേ ഇത് വരുമായിരുന്നു കളറെന്നും പറഞ്ഞിട്ട് കളർ ഫോണെന്നും പറഞ്ഞ വരുവാർന്ന് ഓർമ്മയുണ്ടോ ആ പണ്ട് അപ്പൊ അത് ആ ഫോണായിരുന്നു ആദ്യം ഒൻമ്പതാം ക്ലാസ് പഠി അത് അ അതാണ് ഞാൻ ഒരുപാട് വർഷം യൂസ് ചെയ്തത് അതുകൊണ്ട് നമ്മളിതിനെ കുറിച്ച് പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം ഒരു തേർഡ് ഇയറൊക്കെ കഴിഞ്ഞപ്പം മൊബൈല് കിട്ടി അത് കഴിഞ്ഞ് ജോലി ആയി കഴിഞ്ഞപ്പോ നമ്മള് കുറച്ചും കൂടെ നല്ലൊരു മൊബൈൽ അത് നമ്മുടെ ആവശ്യം എന്താണ് ഒന്ന് നമ്മുടെ കസിൻസ് ദൂരയുള്ള കസിൻസിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മള് ഇപ്പം വരാൻ ലേറ്റ് ആകുകവാണെങ്കിൽ വീട്ടിലൊന്ന് വിളി
ഉ ഉ അന്നത്ര അന്നത്രയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അതല്ലല്ലോ
ആതെ ഇപ്പൊ എന്റെ പൊന്നെ
ഉം കാലും മാറി അതിനനുസരിച്ച് ആളും മാറണ്ടേ
ആ കഴിഞ്ഞ വസം ന്റെ ഇൻസ്റ്റാഗ്രാമില് സ്ക്രോൾ ചെയ്തപ്പോ ഒരു കുഞ്ഞിരുന്നുണ്ട് നമുക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി ഗെറ്റ് റെഡി വിത്ത്‌ മീ ചെയ്യാന്ന് എന്റെ അത് ആലോച്ചുനോക്കറ എവിടാ സ്കൂൾ എവിടാ അംഗൻവാടി പോവാൻ വേണ്ടീട്ട് ന നമുക്ക് തിരിച്ചന്നിട്ട് അങ്ങവാടിൽന്ന് നമുക്ക് എന്തൊക്കെ കിട്ടിയ നോക്കാം പാത്രം തന്നപ്പോൾ ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് എന്താ അമൃതംപൊടി കിട്ടിയാന്റിതും ഓക്കെ അവരിട്ടിരിക്കുന്നു കുഞ്ഞു കുഞ്ഞുങ്ങളുടെ അപ്പൊ എന്തോരം അവരെ അത് എത്ര മാത്രം അവരെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാ മനസിലായോ അങ്ങനെ അതുപോലെ ഒത്തിരി ഉണ്ട് കൊച്ചു പിള്ളേര തന്നെ പിന്നെ ക്യൂട്ട് ക്യൂട്ട് വീഡിയോസ് ഒക്കെ ഇണ്ട് അത് കുഴപ്പമില്ല പക്ഷെ ഇതക്കെ ഞാൻ എന്നാ വെച്ചാൽ നമ്മൾ ഈ ഗെറ്റ് റെഡി വിത്ത്‌ മീയൊക്കെ എപ്പോഴാണ് പിള്ളോരൊക്കെ മനസ്സിലായത് നമ്മള ഇങ്ങനെങ്ങനെ ചെയ്യുമ്പോം അത് ഗെറ്റ് റെഡി വിത്ത്‌ മീ ആകുന്നു ഒക്കെ പിള്ളേർക്ക് എപ്പോഴാ മനസിലാവുന്നേ ഇവർ ഓൾറെഡി ഒരു വീഡിയോ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും അത് എത്ര പെർഫെക്റ്റ് ക്റ്റ് ആയിട്ടാണ്
ആ അതൊക്കെ അവര് കണ്ടൊക്കെ മനസ്സിലാക്കി വെക്കാണ് അതിനൊക്കെ നല്ല മ മ അല്ല ഇപ്പഴത്തെ പിള്ളേർ ഒരു പ്രാവശ്യം ക ആഹ ഒരു പ്രാവശ്യം കണ്ടാതി
ട്ടന്ന് അവര് ക്യാച്ച് ചെയ്യും. അതും വഹ് അതിന് ശെരി ക്ക് വായിക്കാൻ പോലും അറിയത്തില്ലെങ്കില് പക്ഷെ ആ പ്രോഡക്റ്റ് എന്താണ് അതെന്തിനുള്ളതാണെന്ന് കറക്റ്റ് അറിയാം.
ആഹ് ആഹാ
ഞാന് ആം ആഹ് ലി ലിസ്റ്റിക് ഫസ്റ്റ്, എന്നിട്ട് നാലാം ക്ലാസ്സിലോ മറ്റു പഠിക്കുമ്പോ ഒപ്പനയ്ക്ക് അതും ലിപ്സ്റ്റികാണ്. ഇത് ഇങ്ങനാണ് ഇട്ടേക്കുന്നെ അന്ന് പേടി ച്ച്, പേടിച്ചായിരുന്നു നിന്നിരുന്നെ, ഒപ്പനയൊക്കെ ശ്രദ്ധിക്കുമ്പോ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് അത് നാലിൽ പഠിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് ജോലിയായി
ഹ്മ്മ്
ജോലിയായി കഴിഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് പിന്നീട് ഇടുന്നത്. മനസ്സിലായോ, അപ്പൊ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മാനസിലാക്കിയ പരിവ ന്ന് പറഞ്ഞാ കോളേജ് ഇ ആ കോളേജും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞെന്റെ വി ഇത്രേ ഉള്ളു. ഇങ്ങനാണെ ഇത് എന്തിനാ യൂസെയ്യുന്നെ
എന്നിട്ടിപ്പ എന്താപ്പ ജോലി എന്താണ്?
ആഹ് ഇപ്പം ഹൗസ് വൈഫാ
ആഹ് ആഹാ ചെയ് എന്തേലും ചെയ്തിരുന്നെ
ഞാന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവടെ കമ്പനിയിലായിരുന്നു.
ഉം കമ്പനീലെന്തായിട്ടാ
ഓഫീസിലായിരുന്നു. ആഹ് അതെ അതെ,
ഓഓ ന്നട്ടിപ്പോ എത്ര പിള്ളേരുണ്ട്.
ഒരാളെ ഉള്ളൂ.
ഏഹ്, എത്രയണ്ട് എത്ര ആയിട്ടുണ്ട് കുട്ട് കുട്ടിക്ക്.
അവക്ക് രണ്ടര.
ആഹ് ആഹ് ആഹ്
ശെഷ് ശെരി എന്നാ ഞാൻ എന്നാ പിന്നെ വിളിക്കാവേ
ഴോ എൻ്റമ്മച്ചിയെ ചൊറിയുന്നേ കട്ടാവും ല കട്ടാകാത്തെന്ത്?